ലോ
ആഹ്
ആഹ് എന്തൊക്കെ വിശേഷം. സുഖല്ലേ?
സുഖാണ്.
എവടെപ്പൊ ആള് തെരക്കാ. തെരക്കാണൊ?
ആഹ്. തെരക്കാറ്ന്നാ. പ്പൊ കോളേജ് കഴിഞ് വന്ന്ക്കാണ്.
അതെലേ. പ്പൊ ഭയങ്കര ടയേർഡാ യിട്ട്ണ്ടാവും ലെ?
ആഹ്. ടേർഡാ യിക്ക്ണു. പിന്നെ ൻ്റെ ഫ്രണ്ട് ണ്ടായില്ല. അവൻക്ക് പനിയാണ്. ന്ന് പർഞ്ഞിട്ട് അവന് ന്ന് ണ്ടായില്ല. അവ്ട്ട് അയ്നെക്കാട്ടിലും ടയേഡ് ആയിക്കാണ് ആരും ഉണ്ടായില്ലല്ലേ നമ്മുക്ക് ഡസ്റ്റ് ഫ്രണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മള് സ്കൂൾ പിന്നെ എന്തിനാ അങ്ങനെയിട്ടാ എനിക്ക് പനിയാത്രേ
അത് സെരി ഇപ്പ എല്ലാട്ത്തും ഇതന്നേണെയ് മഴക്കാലാവോണ്ട് കൂടുതൽ രോഗം പടരും പനി ആവുമ്പോ അവനക്ക്ങ്ങനെ അവന് മ മഴൊക്കെ കൊണ്ടിട്ടുണ്ടാവും അങ്ങനെകാരം പനില്ലേ
ആഹ ഞങ്ങള് ഒരീസം സ്കൂള്ട്ട്ങ്ങനെ വരുമ്പോ ഞങ്ങള് നടന്നിട്ടാണ് സ്കൂളക്ക് പോവാ അപ്പൊ സ്കൂളിട്ട്ങ്ങനെ വരുമ്പോ ഒരൂസം മഴണ്ടായി ഞാൻ കൊടകൊടുന്നു ഓൻ പറഞ്ഞു ഇന്ന് ജോറ്റക്ക് പെയ്ക്കോ ഞാന് നാൻ അന്റെ പിന്നാലെ വര ക്ഷെ കൊടേൽ ഇല്ല ഇൻക്ക് വയ്യ നാന് മഴ കൊണ്ട് ച്ചുകൊയ പ്പൊന്നുല്ലാർഞ്ഞിട്ട് ഓൻ മഴ കൊണ്ടു അതായിരുന്നു പ്രശ്നംണ്ടായത്. പിന്നെ ഓൻ പറഞ്താട ച്ച് മാ മഴ കൊണ്ടിട്ട് ഇനിക്ക് പനിച്ചു പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഇണ്ടായില്ല
അതെല്ലേ അതന്നെണ് പ്രശ്നെ നമ്മളീ എന്ത കുട്ടി പ്പനമുക്കൊരു ഫാഷനപ്പത് കൊട കൊണ്ടോവ ങ്ങട്ടത് നനക്കാതെ ബേഗിലിട്ട് കൊണ്ടരാ പക്ഷെ അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കാണ് പനിയൊക്കെ ഉണ്ടാവുമ്പോ പ്രശ്നാകാണ് ഈ മയച്ചാറിലൊക്കെ ഈ മഴക്കാലത്താണ് കൂടുതൽ പനിണ്ടാവുന്നത് എന്താന്ന് വെച്ചാല് ഈ മഴ കൊണ്ടിട്ടയ് പ്രശനാവാണെയ്യ അമ്മള് മഴ പരമാവധി കൊള്ളാതെ ഇരിക്കണം പിന്നെപ്പീ മഴക്കാലത്ത് ഉണ്ടാവുന്നതാണ് ഡെങ്കിപ്പനി
ആഹ ശരിയാണ് ഞങ്ങള് ആ - വാസിടെ അയൽവാസിയുടെ മകളെ കുട്ടിക്ക് ഉണ്ടായിക്കുണു ഡെങ്കിപ്പനി ആഹ കൊറച്ച് ആഹ അത് രണ്ട് ആഹ ആഹ അഞ്ചാറീസൊക്കെ ഉണ്ടായിക്കുണുന്നാണ് പറഞ്ഞേ അതും അത് ഇതിനെക്കാട്ടിലും വല്ല്യ സീരിയസാണ് ഈ പനി അറിഞ്ഞാല് അല്ലേലും സീരിയസ് ആണല്ലോ. ങ്ങളിപ്പടെ പനി വന്നിട്ട് ഒരു ചെറുപ്പകാരൻ ഒരു ഇരുപത്തിഒന്ന് വയസ്സായ ഒരു ചെർക്കൻ മെരിച്ചു പനി ബാധിച്ച് ട്ട് അങ്ങനെ പ്രശ്നണ്ടായിക്കു പിന്നെ ഈ നിപ്പ ഇപ്പൊ കൊർച്ച് മുന്നിൽ ഞങ്ങള് ഇവിടെ ഒരു ചെറുക്കം മരിച്ചു ഒരു ആഹ ഒരു കൊല്ലം മുന്നേ തോണ്ണു ആഹ ഒരു ചെറുക്കൻ മെരിച്ചു അത് ഓൻക്ക് നിപ്പ ബാധിച്ചിട്ടായിരുന്നുട്ടെ ഞങ്ങളെ സ്കൂളില് കുറച്ചൊക്കെ ലീവ്ണ്ടായിന്നു. രണ്ട് മൂന്നീസെറ്റെ ഞങ്ങളെ സ്കൂളിൽ പഠിച്ച്ണൊരു ചെർക്കനായിരുന്നു.
ആഹ അതിന് ഡെങ്കിപ്പനിയൊക്കെ വെരാന് നമ്മളന്നെ കാരണം നമ്മളീ ഇപ്പൊ നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കുമ്പോ വല്ല പാത്രത്തിലോ വെള്ളം കൊണ്ട് വെക്കും എന്നിട്ടാ ചെയ്ലോയ് അവട മാത്രല്ല കുട്ട്യാള് മാത്രല്ല നമ്മള് വലിയവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അത് വല്ല പാത്രത്തിലോ എന്തെലും ഉണ്ടെങ്കി
വേസ്റ്റ് തൂക്കുമ്പോ അയ്ല്ള്ള വെ വള്ളൊക്കെ ഈ കൊതുക് മുട്ടടു വിരിവി മുട്ട വിരിയിച്ചാണല്ലോ
അതന്നെ അതന്നെ ഞാൻ പറയുന്നത് ഈ കൊതുക് മുട്ടയിട്ട് വിൽക്കുമ്പോൾ നമ്മള് എന്തയ്യ എന്ത് ചെയ്യുന്ന ഈ ഡെങ്കിപ്പണിയൊക്കെ വരാതിരിക്കാന് എന്തായാലും ഈ വെള്ളം കെട്ടി നിർത്തുന്ന താൽക്കാലികായിട്ട് ഈ മഴക്കാലത്ത് എന്തായാലും മഴക്കാലത്ത് ന്നല്ല എല്ലാ ഇതിലും പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മള് എന്തായാലു ഈ വള്ളം കെട്ടി നിർത്തിയാൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഡെങ്കിപ്പനി ക്കണ്ടാകുന്നത് ആകെ കൊതുകിലിലൂടെയാണ് ഈ എന്താ ഈ നമ്മള് പണിക്കൊക്കെ പോവുമ്പോ എന്തായാലും ഉണ്ടാവും നമ്മളെപ്പോ ഈ
ആഹ്
സെപ്റ്റി ടാങ് ഒക്കെ നേരാക്കുമ്പോ എന്തായാലും ഉണ്ടാവും ഈ കൊതുകുകളൊക്കെ എന്തായാലും കൊതുക് ഉണ്ടാവും ഈ കൊതുക് കുത്തിയാൽ തന്നെ നമുക്ക് ഡെങ്കി പനി എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ വരെ സാഹചര്യം ഉണ്ടാവുന്ന സാധനമാണ് കാരണം കൊതുക് അല്ലേ ഒരു ജീവിയല്ലേ
ആഹ് മക്കാൻ വരെ സാധ്യത ഉള്ളതാണ്
അതെ ആ പിന്നെ അത് നിങ്ങള് പറഞ്ഞ മാതിരി നിപ്പട്ടോ നിപ്പാന്ന് വെച്ചാല് നമ്മളേ ഈ വവ്വാല് വവ്വാലി കടിച്ചിട്ടത് ഈ വവ്വാലി രാത്രി വന്ന് നമുക്ക് ഒരു ഭയങ്കര ഒരു ടാസ്ക് തന്നിട്ടാ പോണത് കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ പയങ്ങളൊക്കെ ഉണ്ടാകുമ്പോ രാവിലെ ഹ് ഇപ്പ നമ്മള് രാത്രി വവ്വാല് കൊത്തി പോണു വവ്വാൽക്ക് രാത്രിയള്ളല്ലോ ഡ്യൂട്ടി എന്താന്ന് വെച്ചാ ഈ വവ്വാല് മരങ്ങള്
ആഹ്
കേയറിട്ട് വല്ലതും കൊത്തി തിന്നു പോവും നമ്മളെ ചില നേരം വെളുത്തിട്ട് ആ അതിപ്പോ എന്താ എന്തേലും വീണ് ചാടിയതാക്ക ഇതില് നമ്മൾ അത് എടുത്ത് തിന്നും പക്ഷെ നമ്മളത് ഇപ്പൊ പരമാവധി അത് വെലിച്ചെറിയാൻ നോക്കണ എന്തിനാ വെറുത അത് എടുത്ത് തിന്നുന്നത് അല്ലേ
ആഹ് ഓക്കെ അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പല രോഗങ്ങളുഉണ്ട് പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം മഞ്ഞപിത്തന്ന് പറഞ്ഞാ അതിനെക്കാട്ടും സീരിയസ് ആയി കരളിന് ബാധിച്ചാല് പിന്നെ നമ്മക്ക് ജീവം പലർക്കും ആ എത്ര ആൾക്കാരാണ് അങ്ങനെ മരിച്ചിക്ക്ണേ പല ജനിച്ച കുഞ്ഞുങ്ങള് ഏ പിന്നെ പ്രായം ആയോല് പ്രായം ആവാത്തൊല് ആ ചെറിയ കുഞ്ഞുങ്ങൾ എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുണ്ട് ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയ ഒരു പ്രശ്നണല്ലോ
അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ പറ്റമറന്നൊരു വിഷയമാണ് ഞാ എന്റെ കുടുംബത്തില എല്ലാവർക്കും ഉണ്ടായീനി എന്റെ അനിയന ആണ് ഫസ്റ്റ് ഉണ്ടായത് ന്റെ അനിയനന്ന് വെച്ചാല് അടങ്ങി ഇരിക്കുന്ന ഒരാളെഅല്ല അവന്റെ മഞ്ഞപ്പീത്തം ഉണ്ടായപ്പോ കൂടുതലാണെന്നാണ് ഞങ്ങൾക്കൊരു സംശയംണ്ടടിച്ചന്ന് നോക്കിയതാ ഇവനിക്കാ ആയ്ചെയല്ലോ ദിവസം സൂചി വെക്കണം ഈ സൂചി വെക്കുമ്പോ അവനക്ക് ഈറ വരും അവൻ പറയും രക്തം ടെസ്റ്റ്‌ ചെയ്യാനാണന്ന് പറഞ്ഞെ എത്ര സൂചിയ വെചേക്കണേന്ന് പക്ഷെ ഈ മഞ്ഞപ്പിത്തം അവന്റെ മൂത്രക്കെ മഞ്ഞ ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാല് അത്രയ്ക്കും ബുദ്ധിമുട്ട തടി നല്ല തടില്ല ആളായിരുന്നു തടിയൊക്കെ അങ്ങട് പോയിരുന്നു മഞ്ഞപ്പിത്തം വന്നപ്പോ അത് നമ്മള് വെള്ളത്തിന്ന് ഇണ്ടാവണന്ന് പറഞ്ഞു അതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായംല്ല പക്ഷെ അത് നിങ്ങള് പറഞ്ഞ മാതിരി ഇത് മരിക്കാൻ വരെ സാധ്യതുണ്ട് കാരണം ഇത് കൂടിയ പ്രശ്നാണ് ആ മഞ്ഞപിത്തം നിങ്ങൾക്കുണ്ടാ ക്കുണ്ടോ എന്റെ അനിയന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നട്ട് അതുണ്ടായിട്ട് ഭാഗ്യ പിന്നെ അത് മാറി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത്
ആ എനിക്ക് ഒരു വട്ടയത്തെ ഉണ്ടായിക്കോളു വലിയ സീരിയസ്നസ് എന്നൊന്നും പറയല്ല അങ്ങനെ ഒരു ആ ഒരു വട്ടയത്തെ ഉണ്ടായി എന്നിട്ട് മൂന്ന് വട്ടയത്തെ രക്തം രക്തം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെതന്നെ നമുക്ക് ഇഷ്ടല്ല ഒന്നും കഴിക്കാൻ പറ്റൂല അങ്ങനെ കൊറെ പ്രശ്നുണ്ട് ഈ മഞ്ഞ മഞ്ഞപ്പിത്തണ്ടായാല് പിന്നെ അതേപോലെ തന്നെ ഈ അമീബന്ന് പറയണം അത് ഈ വെള്ളത്തിന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ അമീബാന്ന് പറഞ്ഞാല് നമ്മള് വള്ളത്തില് നമ്മള് ഈ മയക്കാലക്കായ കുളത്തിൽ അടിച്ചു പൊളിച്ചന്നെ തുണക്കാരന്മാർപ്പോ അങ്ങനെ പോകുവല്ലോ മുങ്ങി നീന്തി കളിക്കാൻ ഞങ്ങളൊക്കെ പോമ്പോ ഈ അമീബ വെള്ളത്തില്ണ്ടാക്ണെ ഏ ഏ ഏറ്റവും വെല്യ പ്രശ്നാണ് ഈ അമീബണ്ടായൽ എന്താണ് പ്രശ്നംന്ന് വെച്ചാൽ നമ്മളെ ഈ മൂക്ക് കൂടി ചെവി കൂടിയൊക്കെ അത് തലച്ചോറിലേക്ക് കേറും തല ചോറിലേക്ക് കയറിയാൽ നമ്മള് ഇത് ഈ ഏ തലച്ചോറ് കഴിച്ച് അവടെ മുട്ടയിട്ട് പെരുകി എല്ലാരും തലച്ചോറ് കഴിച്ച് തിന്ന് തിന്ന് അത് ഇല്ലാതാക്ക്ണ ഒരു പ്രശ്നണ്ട് ഈ അമീബാന്ന് പറയ്ണെ അത് ഈ രോഗത്തെ ഒരു രോഗാണ് അത് ത് ബാധിച്ചാ പിന്നമ്മക്ക് ജീവി ക്കാനെ കഴിയില്ല അത് ഞമ്മളെ ശരീരത്തിലേക്ക് കേറിയോ പിന്നമ്മക്ക് ഏഹ് അത് അത് ലക്ഷങ്ങൾ മൊടക്യാലും അതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല പിന്നമ്മക്ക് ആയുസുണ്ടെങ്കി നമ്മക്ക് അതിൽന്ന് രക്ഷപ്പെടാ അത്രേ പറയാൻ പറ്റൊള്ളു അമ്മാതിരി എ എ ഡെയ്ഞ്ചറ് രോഗാണ് ഈ ഏ അമീബാന്ന് പറയ്ണ പ്രശ്നം പിന്നെ താങ്കള് പർഞ്ഞ പോലെ തെന്നെ ഇൻക്ക് ഞങ്ങള് ഇവടെ ആദ്യംണ്ടായതിന്റെ ന്റേം ഞങ്ങൾടെ ഒരു ജ്യേഷ് ട്ടനാണ് ജ്യേഷ്ഠനും ണ്ടായത് വെല്യ സീരിയസ്ന്നൊന്നും പറയാൻ പറ്റൂല എ ആഹ് അത്യാവശ്യത്തിനൊക്കൊരു ആഹ് ആഹ് ണ്ടായിനു ആഹ് ന്ന് ട്ട് ഇന്റെക്കൊരു ജേഷ്ഠന് ദർസിലാണ്ള്ളത് ന്ന്ട്ടവടെ അവ്ട്ന്ന് ഓം പനി ബാധിച്ചു കൊർച്ചിസൊക്കെങ്ങനെ അത് പനി അല്ലേ പനി അവൻക്ക് എടക്കെടക്ക് ങ്ങനെ ണ്ടാവ്ണെണ് അതേക്കാരം ന്ന് കെര്തി അപ്പൊ ഓന് അതങ്ങനെ കെര്തി ഒര് രണ്ട് കൊർച്ച് അഞ്ചാറ് പത്തിസത്തെറ്റേ ദിവസം കഴിഞ്ഞേൽക്ക് അവന്റെ കണ്ണിലൊക്കെ ചെറിയൊരു മഞ്ഞ വന്നു അപ്പൊ ആഹ് അപ്പൊ ഓന് ഉസ്ദാതിനോട് പറഞ്ഞു ഉസ്താ ങ്ങനെ വെര്ണ് ണ്ട് അപ്പൊ പിന്നെ അവട്ന്ന് പിന്നെ ടെസ്റ്റെയ്യാൻ കൊണ്ടോവും ഇ വല്ല രോഗണ്ടെങ്കി ഉസ്താമാര് ആദ്യം നോക്കണല്ലോ ന്ന്ട്ടാണല്ലോ നമ്മള് താക്ക ന്ന്ട്ടങ്ങനെ ബ്ല യ്യാൻ പോയപ്പോ അവൻക്ക് മൻസ് സിലായി മഞ്ഞപ്പിത്താന്ന് ന്ന്ട്ടവന് വടെ വന്ന്ട്ട് രണ്ടു മാസേറ്റെ കയ്ഞ്ട്ടാണ് അവന്റെ മഞ്ഞപ്പിത്തം മാറ്യേത് അത്രക്കും പ്രശ്നായിരുന്നു
അതെ അതേ മാതിരി തെന്നെ മഞ്ഞപ്പിത്തവും തേമാരി ഭയങ്കര ബുദ്ധിമുട്ട്ല്ലെ ഒരു കാര്യാണ് പിന്നെ അതു അല്ല ഇപ്പൊ കൂടുതലായിട്ട് ആഹ് എവടിം ഇല്ലാത്തൊരു സംഭവം ണ്ടായിട്ട്ണ്ട് എന്താന്ന് വെച്ചാല് നമ്മളെ ക്യാൻസറ് ഈ പലതും എ ക്യാൻസറ് പ്പോ പണ്ട് കാലത്തൊക്കെ ഞാൻ ക്യാൻസർന്ന് കേട്ടീന്നെ എല്ലാട്ത്തൊന്നും കേട്ടില്ല ഇപ്പെല്ലാട്ത്തും ക്യാൻസറ്ന്ന് പർഞ്ഞോണ്ടൊരു സാനം നിക്ക്ണ്ട് അത് കാരണം നമ്മളെ ഈ മേക്കപ്പിൽ നിന്നാണ് സ്ത്രീകൾക്ക് കൂടുതല് ഞാൻ പറയുന്നത് എ ഇപ്പോ ഒരു അപ്ഡേറ്റ് വന്ന്ര്ക്ക്ന്നല്ലോ സ് കൂളിലൊക്കെ ലിഫ്റ്റിക്ക് നി നിരോധിച്ചുന്ന് പർഞ്ട്ട് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ സ്ത്രീകൾക്ക് എ ഈ ലിഫ്റ്റിക്കൊക്കെ തിന്ന്ട്ട് ഇതൊക്കെ വയറ്റിനുള്ളില് പോയിട്ട് വയങ്കര പ്രശ്നാണ് ണ്ടാവുന്നത് എന്താന്ന് വെച്ചാല് ഈ ലിഫ്റ്റിക്കൊക്കെ എന്തുകൊണ്ടാണ്ടാക്കുന്നെ നമുക്കറിയില്ല ഈ മേ ക്കപ്പ് പ്രൊഡക്ട്സൊക്കെ അതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ണ്ടാവുന്നത് ഇപ്പം ആഹ് ക്യാൻസറ് കൂടുതല് കണ്ടു വെരുന്നത് ഈ കാരണവശാലക്കെണ് എന്താന്ന്ച്ചാല് നമ്മളെ ഈ ജീവിത ശൈലിന്നെണ് നമുക്കീ രോഗങ്ങളൊക്കെ ണ്ടാക്കാന് ഇള്ള കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉം ഇബലക്കെ പെൺ കുട്ടികൾക്ക് കൂടുതലിപ്പോ മേക്കപ്പ് ഇട്ട് നടക്കണം പക്ഷെ ആ മേക്കപ്പിൽ നിന്ന് നമുക്ക് ക്യാൻസർ ഇപ്പയെ എന്റെ മാമൻ പറഞ് തന്നാതാണ് എനിക്ക് ഈ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊരു കാര്യൂല്ല അതിന്റെ ഉള്ളില് കെമിക്കൽ ഇപ്പൊ നമ്മൾ ലി ലിപ്സ്റ്റിക്കിട്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോ എന്തായാലും ആ ലിപ്സ്റ്റിക്ക് ഉള്ളിലേക്ക് വിടും അപ്പൊ നമുക്കത് ഒരു എന്തുകൊണ്ടാണ് ഇണ്ടാക്കുന്നേന്ന് നമുക്കറിയില്ല അതൊരു വെഷായിട്ടില്ല സാധന അപ്പോളും നമുക്കതിന്റെ ക്യാൻസർ ഒക്കെ ഇണ്ടാവുമ്പോളൊള്ളൂ നമുക്ക് ഈ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്ക ക്കാതിരിക്കേരുന്നു ഇതിനേക്കാളും നല്ലത്
ആഹ് പിന്നെ നമുക്ക് ഈ കരളിന് സംബന്ധമായ ആഹ് അതെ അതെ
ആഹ്
പിന്നെ നമ്മൾക്ക് ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നാണ് കൊറോണ പറഞ്ഞാ മറക്കാൻ പറ്റൂല അമ്മാതിരി ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ആകെ പ്രശ്നായിന്നല്ലോ? അന്ന് ഏഹ് ഈ കൊറോണ വാക്സിൻ എടുത്തോൽക് ഇപ്പൊ അധികവും കരളിന് സംബന്ധമായാ രോഗ രോഗം വെരാണ് ചെലർക്ക് ചെലപ്പോ ഭക്ഷണത്തിൽ നിന്നായിരിക്കാം പക്ഷെ ഈ കൊറോണക്ക് ശേഷാണ് ഈ ആളുകള് കരള് സംബന്ധമായ രോഗം വന്ന് മരിക്കുകയും ലക്ഷങ്ങളാണ് അത് മാറ്റി വെക്കാൻ വേണ്ടത് ഈ വാക്സിനൊക്കെ ഇട്ത്ത ഇട്ത്താൾക്കാരാണ് ഏറ്റ അധികും ഏഹ് ഇത് വരുന്നത് ഇന്നാണ്പ്പ അധികം ആൾക്കാരും പറയിണത് ഈ കരൾന് രോഗം വരുന്നത് അറ്റാക്കായി മരിക്ക്ണത് പിന്നെ ഈ കരളിന് രോഗം വരുന്നത് കിഡ്നിക്കൊക്കെ രോഗം വരുന്നത് എങ്ങനെച്ചാ നമ്മള് ഭ ക്ഷണം ഭക്ഷണംന്ന് പറഞ്ഞാ നമ്മള് മ നമ്മള്ങ്ങനെ ക ടേന്ന്ങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് വാണ്ടാത്ത നമ്മള് കണ്ണീ കണ്ടത്ങ്ങനെ കഴിക്ക്ണേക്കാൾ നല്ലത് നമ്മള് വീട്ടിലുണ്ടാക്കിയത് ഇടക്കൊക്കെന്ന് കഴിക്ക ഇപ്പോൾ പലരും ഉണ്ട് ഈ ഹോട്ടല് പോയി കഴ്ക്ക എപ്പളും ഈ ഹോട്ടല് അങ്ങനക്കെരു പ്രശ്നണ്ട്
എന്തായാലും ഈ രോഗൊന്നും അവസാനിക്കാൻ പോണില്ല മനുഷ്യന്മാരോരോ എന്താ പ്രവൃത്തി പോലെ ഇരിക്കും ഈ രോഗങ്ങളൊക്കെ നമുക്കിനി എന്താ പിന്നീട് സംസാരിക്ക ഇതിനെ കുറിച്ച് ഞാൻ വിളിക്കണ്ട്ട്ടോ?
ആഹ് ഓക്കെ എന്നാ ശരി
ശരി